ഹലോ
ഹലോ കേക്കുന്നുണ്ടോ?
ആഹ് കേക്കാ കേക്കാം.
ഹലോ
ആഹ് പറഞ്ഞോ പറഞ്ഞോ
എന്താ പരിപാടി
ചുമ്മാ ഇരിക്കായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു ഫോണിലിങ്ങനെ വാർത്ത കണ്ട്.
മ്മ്ഹ
ഇങ്ങനെ ഓരോ കുട്ടിയും ലഹരിന്റെ അഡിറ്റായി.
ആഹ ഇപ്പ അത് അത് കേൾക്കാനേ ഉള്ളൂ
ഉം
ഉം ഇപ്പ എന്താ ഫുള്ള് ഇപ്പന്നാത്തെ കാര്യ സ്കൂള് സ്കൂളുകൾ തുറക്കാനായില്ലേ. ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ട് സ്കൂൾ കുട് കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടാണ് കൂടുതലും ലഹരി മാഫിയ എഹ ഇങ്ങനെ ഇള്ളത്
ഉം
ഇപ്പ ചെറിയ മക്കള് തൊട്ട് പ്രാ പ്രായായ ആൾക്കാര് വരെ കൂടുതലും എന്താ പറയ ഇതിന് ലഹരിയിലേക്ക് ഇങ്ങനെ പോയ്ക്കൊണ്ടിരിക്ക്യ
ആഹ ഇത് മറ്റേത് കണ്ടത് നമ്മുടെ ഈ എറണാകുളം ജില്ലയിലെ ആ ഒരു സംഭവണോ എന്തൊരു കവറൊക്കെ ഇട്ടിട്ട്
അതെ
ആഹ ഇങ്ങനെ വലിച്ചിട്ട് ഇവരിങ്ങിനെ സ്റ്റ ക്കായിട്ട് ഒരു റോഡില് നിക്കും കുറേ നേരം നി ആഹ നിന്ന് ആ അതെ അതെ കഴിഞ്ഞ കൊല്ലം കണ്ടില്ലേ ഒരു ചെക്കൻ ലഹരിക്ക് വേണ്ടിട്ട് ഒരു വീട്ടിലെ എത്രയോ ആൾക്കാരെ അമ്മേനെ അടക്കം
ഉം കൊന്ന് ഉം ഇപ്പത്തെ കുട്ടിയാൾക്ക് അത് മതി കുടു ബന്ധങ്ങളൊന്നും വേണ്ട ഉം പെൺകുട്ടികൾ വരെ ഇപ്പത്തെ കാലത്തുണ്ട്
ആഹ് അത് സത്യട്ടോ
ആൺകുട്ടികളായിരുന്നു ആദ്യം ആദ്യം ആൺകുട്ടികളെ പേടിച്ചാ മതിയായിരുന്നു ഇപ്പോ പെൺകുട്ടിയാളെയും പേടിക്കേണ്ട അവസ്ഥയായി
ഉം അതെ അതെ അത് സത്യട്ടോ പക്ഷേ നമുക്ക് അറിയില്ലല്ലോ ഇത് ഒക്കെ പല രീതിക്കല്ലേ വരുന്നേ സ്റ്റിക്കറുകള് അത് ഇത് ഒക്കെ ആയിട്ടല്ലേ വരുന്നേ
അതെ മിഠായി കടലാസ് പോലെ മിഠായികളാന്നും പറഞ്ഞിട്ട് ആദ്യം കൊടുക്കുന്നു
മ്മ്ഹ മ്മ്ഹ ഉം ഞാൻ കഴിഞ്ഞെസം ഒരു ന്യൂസ് കണ്ടതാണേ ഈ ഏഹ് എന്താ പറയാ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളെ കൗൺസിലിംങ് ചെയ്യുന്നെ എ ഒരു ഡോക്ടറുടെ ഒരു ഇൻറർവ്യൂ കണ്ടുട്ടോ കഴിഞ്ഞോസം അ അതില് ആ ഡോ ആ ഡോക്ടർ ന്താ പറഞ്ഞനെന്ന് വെച്ചാല് എ ചെറ്യ കുട്ടികളില്ലേ
ആഹ്
അതായത് അ ഈ ചെറിയ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അപ്പ അതിലൊരു കുട്ടിന്റെ പേരന്റ് ഏ ഇതിങ്ങനെ ലഹരിന്റെ ഒരു കണ്ണിയായിരുന്നു പോലും ഇന്നട്ട് ആ ആ പുള്ളി എന്തോ അതായത് ഈ മോൻ സ്കൂളിലേക്ക് പോകുമ്പോ ആ മോന് ഈ ചിക്കൻ ഫ്രൈ ഇല്ലേ ചിക്കൻ ഫ്രൈ
ഹേ
ചിക്കൻ ഫ്രൈ ഇണ്ടാക്കിട്ട് മോന് മാത്രല്ല ആ എല്ലാ കുട്ടികൾക്കും വേണ്ടിട്ട് ചിക്കൻ ഫ്രൈ ഇണ്ടാക്കി കൊടുത്ത് വിടും അപ്പോ ഈ ചെറിയ മക്കള് ചിക്കൻ ഫ്രൈ കാണുമ്പോ ഇത് കഴിക്കൂലോ ലാസ്റ്റ് ലാസ്റ്റ് ഈ കുട്ടികൾക്ക് ചിക്കൻ ഫ്രൈ ഇല്ലാണ്ട് പറ്റാത്ത അവസ്ഥ വന്നു ഉം അപ്പോ ഇവര് ഇന്നട്ട് എന്തേയ്തു എ മക്കള് ഭയങ്കര പ്രശ്നായി കാരണം വീട്ടിലും ഇത് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ഇത് ഒരു ദിവസം കഴിച്ചു രണ്ടാമത്തെ ദിവസം കഴിച്ചു എല്ലാ ദിവസവും ഇത് തന്നെ അപ്പോ ഈ പേരന്റ് എന്താക്കും ഈ ചിക്കൻ എല്ലാ കുട്ടികൾക്കും ഉള്ള ചിക്കൻ ഫ്രൈ കൊടുത്തു വിടും അപ്പൊ ഇവരെല്ലാരും ഷെയർ ചെയ്ത് കഴിക്കൂല്ലേ ചെയ്യുന്നേ അങ്ങനെ വന്ന് ലാസ്റ്റ് ഈ പേരൻറ് പിള്ളേര് പ്രശ്നയപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞു സ്കൂളിൽ ഇങ്ങനെ ആള് ഇന്നി ആള് ചിക്കൻ ഫ്രൈ കൊണ്ടു വരുന്നു കണ്ടപ്പോ ആ അത് കഴിക്കുമ്പോഴാണ് ഇവർക്ക് ആ ഒരു ഇന്ത് കിട്ടാ അങ്ങനെ കുട്ടികള് ഇതിങ്ങനെ വീട്ടില് പറഞ്ഞിട്ട് പാരൻ്റെ കുട്ടികളുടെ പാരൻ്റെസ് എന്താക്കി ഇത് നിരീക്ഷിക്കാൻ വേണ്ടി നോക്കിയിട്ട് ഈ കുട്ടി ഒരു പ്രാവശ്യം ചി ചിക്കൻ ഫ്രൈ കൊണ്ട് വന്നിട്ട് അത് ഇവർ ടീച്ചേഴ്സ എന്തോ ഇങ്ങനെ ലാബിൽ അങ്ങനെ എന്തോ ടെസ്റ്റന് അയച്ചു അപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ അകത്ത് പുള്ളി ലഹരി
ഉം
ചേർക്കുന്നുണ്ടായിരുന്നു പോലും അങ്ങനെ മക്കളത് കഴിച്ച് കഴിച്ച് കഴിച്ച് എന്താക്കി അതിന് അഡിക്ഷനായി പോയി
കുട്ട്യളെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്നല്ലേ
ആ അത് എന്താന്ന് വെച്ചാ ശെരിക്കും ഇപ്പ ഈ ലഹരി മാഫിയന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിട്ട്
ആഹ് എല്ലാ രാജ്യങ്ങളിലും ഒക്കെ ഓടിക്കോണ്ട് നടക്കുന്നതാണ് എല്ലാ കുട്ടികളും നാശായി കൊണ്ടിരിക്കാണ്
അതെ അതെ അതെ
അവരെ മൈൻഡ് ഒക്കെ ഓരോന്ന് യൂസ്യ്യുമ്പോ മാറും
ക്ഷെ എന്ത് ഇതുങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു പക്ഷെ അത് തന്നെല്ല മക്കളുടെ ആരോഗ്യവും മാറൂലേ ചെറിയ പ്രായത്തിൽ തന്നെ പല്ലും ഒക്കെ പോയിട്ട് ഈ ചെറിയ ന്യൂസിലൊക്കെ നമുക്ക് കാണും എംടിഎം ഏ യും അത് ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടി
എന്തൊക്കെ പേരുകളില അറങ്ങുന്നെ ഓരോരോ സാധനങ്ങൾ ഇറങ്ങാണ്
ഉം സത്യം എം ഡി എം എ എന്തുവാ അത് എന്തൊക്കെയാ ഒരുരപിന്നെന്താ പാൻ മസാല പിന്നെ എന്താ പാൻ പരാഗ് എന്തൊക്കെയാണോ സാധനങ്ങൾ കഞ്ചാവ് അത്
അതെ കുട്ടികളെ മൈൻഡ് മാറ്റാൻ വേണ്ടീട്ട് ഓരോന്ന്
ഉം ഇതിൽ എല്ലാത്തിലും എന്നിട്ട് കുട്ടികളെ ഇതിങ്ങനെ നിന്നിട്ട് ചെറിയ മക്കളെയൊക്കെ ആയിരിക്കും ചിലപ്പോ ഇതിന് ഉപയോഗിക്കുന്നെ കാരണം വെച്ചാ ചെറിയ കുട്ടികൾ കുട്ടികൾ ഇങ്ങനെ വലിയ ആൾക്കാര് അതായത് കോളേജ് പഠിക്കുന്ന ആൾക്കാരൊക്കെ എന്താക്കും ചെറിയ കുട്ടികളെ കൂട്ട് കൂടിയിട്ട് അവരുടെ ബാഗിൽ ഇട്ടിട്ട് പോകും അപ്പോൾ അടുത്ത സ്ഥലത്ത് ചിലപ്പോൾ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും ഇവരെ കൂട്ടുകാരുണ്ടാവും അപ്പൊ ഇന്നെ ആളുടെ ബാഗ് എന്ന് പറുമ്പോ ആ ബാഗിൽ പരിശോധിക്കുമ്പോൾ അതിന്റെ അകത്ത് ഉണ്ടാവും അത് അവർ അങ്ങന കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടാണ് ലഹരി മാഫിയ കച്ചവടങ്ങൾ വരെ നടത്തുന്നെ അതായത് ഒരു ഒരാൾക്ക് ഒരു സാധനം കൊടുക്കാനുണ്ടക്കിൽ ഒരു കുട്ടീന്റെ ബാഗിൽ ഇട്ടു വിടും അതടുത്ത സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ ആളാആ ബാഗ് പരിശോധിച്ചിട്ട് അതിന്റെ അകത്ത് എടുക്കും അങ്ങനെയൊക്കെയാണ് പോകുന്നത് പക്ഷെ ഇവിടെ ഇപ്പം നമ്മുടെ ഈ ഏരിയയിലൊക്കെ സ്കൂള് കേൻത്രീ തുറക്കുന്നത് പ്രമാണിച്ചിട്ട് ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും സ്കൂൾ പരിസരത്തും ഒക്കെ പോലീസ് ഇങ്ങനെ എന്താ പറയാ റൗ ൺസ് ഒക്കെ നടത്തു ന്നുണ്ട്
ഉം ആദ്യം ഫ്രീ ആയിട്ട് ഓരോ സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുത്തിട്ട് അതിന് അഡിറ്റ് ആക്കുന്നു പിന്നെ പൈസക്ക്കയ്ക്കുന്നു അങ്ങനെ കുട്ടികൾ വീ വീട്ടിൽ നിന്ന് കട്ട് എടുക്കാൻ തുടങ്ങുന്നു
ഉം
പൈസ ഇല്ലാത്തപ്പൊ അമ്മേനെ അച്ഛനെയൊക്കെ കൊല്ലുന്നു
ഉം അസത്യാ
ലഹരിക്ക് ഇപ്പ എല്ലാ ഒരുവിധം എല്ലാ കുട്ടികളും അഡിക്റ്റാണ്.
ഉം ഇപ്പ ക കള്ള് കഞ്ചാവ് ഇതൊക്കെ ഒരു ഉം ഒരു നിമിഷത്തെ എന്താ പറയാ ഒരു
ട്ട് അവരവരുടെ ലൈഫ് കളയുകയാണ്.
അതെ അതെ അതെ എന്നിട്ട് ഒള്ളകാലം മുഴുവനും അവരെന്താക്കും ജയിലി കിടക്കും ഇവര് വന്ന കഴിഞ്ഞാല് പോരന്റ്സ് അവർക്ക് വേണ്ടപ്പെട്ടവരുണ്ടോ ഇല്ല
ഉം അവർക്കിപ്പോ ബന്ധങ്ങളൊന്നും വേണ്ട ലഹരി മതി
ഉം ശേ എത്രഎന്തോരം കുട്ടികള അല്ലേ ഇന്ന് ഇങ്ങനെ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഇപ്പോ അതായത് ഇപ്പ ഇപ്പ നമ്മള് ഈ ന്യൂസ് കാണുമ്പോഴും ഫോണിലൊക്കെ ഇങ്ങനെ ഓരോ വാർത്തയൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് പേടിയായി മക്കൾലെന്താ ഇങ്ങനെ ചെറിയ മക്കളൊക്കെയാ
അതെ കുഞ്ഞു കുഞ്ഞു മക്കൾ അഞ്ചിലും ആറിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ഇതിന് അഡിക്റ്റ്
ഉം ചിതുങ്ങൾക്ക് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാ നമ്മള് എത്രയെക്കെ അതില് വലിയൊരു മാഫിയ തന്നെ നമുക്കിവിടെ കേരളത്തിൽ ഇണ്ടന്നാണ് തോന്നുന്നേ കാരണം ഇൻ
അന്യ രാജ്യത്ത് നിന്നിട്ടും ഇങ്ങോട്ടേക്ക് അയച്ച് കൊടുക്കുകയാണ് കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടിട്ട്. അവരും പൈസ ഉണ്ടാക്കാൻ നോക്കാണ് ഓരോ കുട്ടികളെ നശിപ്പിച്ചിട്ടും എങ്ങനെയാ പെട്ടെന്ന് പൈസ ഇണ്ടാക്ക നോക്കയാണ്
നോക്കാണ്
ഉം
പക്ഷെ അത് എന്താ പറയാ അവര് ചിന്തിക്കൻണ്ടല്ലേ കുട്ടികളുടെ ജീവിതം വെച്ചിട്ട് അവര് നാളത്തെ തലമുറയാണ് എ ഉം എവിടെയാ? ആ ഡൽലിലോ ഏതൊരു സ്ഥലത്ത് ഇങ്ങനെ ഏ ഒരേ ആൾക്കാര് ഇങ്ങനെ ഇത് വലിച്ച് ലഹരി ഉപയോഗിച്ചിട്ടില്ലേ മണിക്കൂറുകളോളം ചിലപ്പോ പിറ്റേ ദിവസം വരെയൊക്കെ ഇങ്ങനെ നിന്ന നിപ്പ് കെടക്കും നിക്കും നമ്മള് ഫോണൊക്കെ എടുക്കുമ്പോ കാണാം ഇതിന്റെകത്ത് ഇങ്ങനെ ഈ മെസ്സ ഇങ്ങനെ ഓരോ ന്യൂസ് വന്ന് കിടക്കുന്നതേ ഉം ഒരു ഒരു ബോധവും ഇല്ലാത്തെ പുറത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ കാര്യോ പെൺകുട്ടികളുടെ കാര്യോ പറയേ വേണ്ട എന്തു എത്ര പെൺ പെൺകുട്ടികളാ ഇന്നിങ്ങനെ ലഹരി ചെക്ക ചെക്കന്മാരുടെ കൂടെ കൂടിട്ട് ഫ്രണ്ട്സ് ആയിട്ട് പോയിട്ട് ലഹരി
ആദ്യം ഒരു ബീയറിൽലൊക്കെ തുടങ്ങന്ന് പിന്നെ പിന്നെ അത് വല്യവല്യ സാധനങ്ങളിലോട്ടേക്ക്
അതെ എന്നിട്ട് റോട്ടി കിടന്നിട്ട് അടി ബഹളവും അത് കാണുമ്പോ നമ്മുക്ക് എന്തേ അതെ കാണുമ്പോൾ നമുക്ക് മക്കളെന്നും പുറത്തോട്ട് പഠിക്കാൻ വിടാനായിട്ട് തോന്നില്ല പക്ഷെ ഇത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് നമ്മള് ഇ ഉപയോഗിക്ക ഇതില് വഴിതെറ്റി പോകുന്ന മക്കള് പോ അങ്ങനെ പോകു അത് നമ്മള് പുറത്ത് പഠിക്കാൻ വിടാണോന്നൊന്നും ഇല്ല. നമ്മ നമ്മുടെ ഇവിടെയാണെങ്കിലും ചെറിയ മക്കളെ ഇവര് വശീകരിചെടുക്കുന്നില്ലേ ഒരു മിഠായിയോക്കെ കൊടുത്തിട്ട് അവരെ വശീകരിച്ചെടുക്കുന്നില്ലേ
ഉം
ഉം അതാ പ്രശ്നം പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു സ്കൂളുകളും കോളേജുകളുംമോക്കെ കേന്ദ്രീകരിച്ച് ഈ അതായത് ഒരു സ്കോഡ് കുട്ടികള് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിന് വേണ്ടീട്ട് അതായത് ഇവനെ ഈ ചെല കുട്ടികളി ഇങ്ങനെ നമ്മള് കാണാത്ത ചെലെ സാധനങ്ങളൊക്കെ കൊണ്ടുവരില്ലേ സ്കൂളുകളിൽ ബാഗിലിട്ടിട്ട് അല്ലെങ്കിൽ ചേട്ടൻ തന്നാന്നൊക്കെ പറഞ്ഞ് വരുമ്പോ അതിവര് ചെലപ്പം ഫ്രണ്ട്സു ആയിട്ട് ഷെയർ ചെയ്യുവായിരിക്കും ടീച്ചേഴ്സിനോടും പറയില്ലല്ലോ അപ്പോ അങ്ങനെയുള്ളപ്പോ അവർക്ക് ഒരു കുട്ടിക്കൂട്ടം ഒരു സ്ക്വാഡ് തന്നെ സ്കൂളുകളിലൊക്കെ രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന പണ്ട് തൊട്ടേ ഉള്ളതാന്ന് തോന്നുന്നു അപ്പൊ അറിയില്ല അതായത് കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികൾക്ക് അറിയില്ല ഇവ രാം അതായത് ഈ ഏഹ് എന്താ പറയാ ഈ നമ്മുടെ ഈ പോലീസിന്റെയൊക്കെ സ്ക്വാഡില് അവര് നിയമിക്കുന്ന കുട്ടികളാണെന്നുള്ളതും മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ അപ്പ അങ്ങനെയൊക്കെ കുറേ കുട്ടികളെ നമുക്ക് എന്താക്കാൻ പറ്റും രക്ഷപ്പെെടുത്തി എടുക്കാൻ പറ്റും
ഉം ഇനീത്തെ കുട്ടിയാളെ നോക്ക
ഉം അ ലഹ ലഹരി ഉപയോഗിച്ചിട്ട് അത് കി ട്ടാണ്ട് വരുമ്പോ അത് കിട്ടാൻ വേണ്ടീട്ട്
ക്കെ ലഹരിവിരുദ്ധ ക്ലാസ്സ്കളും
ആഹ് അതൊക്കെ കൊടുക്ക്ന്ന്ണ്ട് ഉം ക്യാമ്പയിനൊക്കെ നടത്തുന്ന്ണ്ട് പിന്നെ കുട്ടികൾ ക്ക് ഇത് കയ്യിൽ ഇത് വാങ്ങാൻ പൈസ ഇല്ലാണ്ട് വരുമ്പോ വീട്ടീന്ന് മോഷണം ചെയ്യും മോഷണം നടത്തൂലേ
ഉം മോശം നടത്തുന്നതോ മാതാപിതാക്കളെ കൊല്ലു വരെ ചെയ്യുന്നില്ലേ
അതെ അതെ കൊല്ല ഇവര് സത്യം കൊല്ല് വരെ ചെയ്യുന്നുണ്ട് സ്വന്തം പെറ്റ് വളർത്തിയ മക്കള് അ പ്പനേം അമ്മേനേം വെരെ കൊലൂ ആ എന്താല്ലേ കാലം ഇതിനെന്നാ ഒര് അറുതി വരും പണ്ടൊക്കെ പക്ഷെ ഇതൊന്നും ഇല്ലായിരുന്നുല്ലേ ഇപ്പഴാണ് കൂട്തല് ഉം ഉം ഇന്നാ ശെരിടാ ഓക്കെ ശെരി ഉം